ആഹ് കേക്ക്ന്ന്ണ്ടോ
ആഹ് കേൾക്ക്ന്ന്ണ്ട് എന്താ വിശേഷൊക്കേ
വിശേഷെന്താ അങ്ങനെ സുഖായിട്ട് പോണു മഴയൊന്നും ഇല്ലാത്തതോണ്ട് സുഖമാണ് മഴയില്ല അതോണ്ട് കറന്റ്ണ്ട്
അതെ മഴാ ഇന്നലെണ്ടായിലേ?
ആഹ് ഇന്നലെ നല്ല മഴേരുന്നു കരണ്ടും പോയി
അതെ
ആഹ് പിന്ന രണ്ട് തവണ കരണ്ട് പോയി ഒരു തവണ കൊറേ നേരം പോയി പിന്നെ വന്നു പിന്നെ അത് കഴിഞ്ഞ് കൊ അപ്പം തന്നെ പിന്നിംപോയി
ആഹ് ഇന്ന് ഞങ്ങക്ക് ഇന്നലെ
മക്കളൊന്നും ഒറങ്ങാണ്ട കളിച്ചിട്ട്
ആഹ് അത് രാത്രിയാർന്നോ കറന്റൊക്കെ പോയേ
ആഹ് രാത്രിയാ പോയത് ഈ ഒറങ്ങണ സമയാണല്ലോ മക്കക്ക് ഫാന് വേണല്ലോ
ഫാൻ വേണം എത്ര തണുപ്പായാലും ഫാൻ വേണം
എത്ര ആയാലും ഫാന് ഓഫാക്ക്ണ ടൈമ് ഓലറിയും ചെയ്യും
ആ നന്ദി പറഞ്ഞൂട്ടെ എന്തേലും സൗണ്ട് കേക്കെ ചെയ്യ പിന്നെ അപ്പൊ ഒരു ചെറിയ ചൂടും കേറി വരും
ആഹ് അതാണ് കറണ്ട് പോയാ പിന്നെ ചൂടെടുക്കയും ചെയ്യും
ആഹ് പിള്ളേരെ എന്തെയ്തെ ഒറങ്ങൂല നമുക്ക്
ആ ആഹ് നമുക്കന്നെ ഒറങ്ങാൻ കഴണില്ല അത് ശരിയാണ് പിന്നെ ഇവര് ചീഞ് കളിക്കുമ്പോ അമ്മക്കും ഭ്രാന്ത അടിക്കും
ആഹാ അത് ശരിയാണ് ആ് ഇന്ന് പിള്ളക്ക കൊച്ചിന ഇണ്ടായില്ല ല്ലേ? ഇന്ന് അവധിയല്ലേ?
ആഹ് ഇന്നും അവധിയ ആ നാളെ അവധിയാണ് അല്ലെ? നാളേം അവധിയാന്ന തോന്ന്ണെ ആഹ് നാളെ അവധി
അവധിയാണ്
ആഹ്
ഇന്ന്പ്പോ കലണ്ടർ അവധിയ്ണ്ടല്ലാ?
ആഹ് ഇന്ന് കലണ്ടറവതി നാളെ അവതി മറ്റന്നാളെങ്ങാനും ഒന്ന് കൊണ്ട ക്കണം പിന്നെ ഞായറാഴ്ച പ്രവേശോത്സവ ഞായറാഴ്ചയല്ലാ ശനിയായ യ്ച്ച ആഹ് പ്രവേശനോത്സവം വെച്ചാല് ഇല്ല ഇല്ല മ ഇപ്പത്തെ മക്കൾ എറങ്ങിയിട്ട് പുതിയ മക്കൾ വരാണല്ലോ
ആഹ് ഒവ്വ് ഒവ്
അന്നപ്പോ മോളിനി എൽ കെ ജിയിലേക്കാണല്ലോ
ആഹ്
അപ്പൊ ആഹ് മക്കക്ക് ടീച്ചർമാര് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും പിന്നെ പേരൻറ്സ് ഒക്കെ കൂടി വാ ഒരു ഗിഫ്റ്റ് വാങ്ങുന്നുണ്ട് കൊടുക്കാൻ
അതെ
ആഹ് എല്ലാരും കൂടി സാരി മൊമൻറ്റോ ഒക്കെ വാങ്ങണ്ട് ഉമ്മന്റെ എല്ല എല്ലാ മക്കളെ ഫോട്ടോ ഫോട്ടോസും ടീച്ചർമാരുടെ ഫോട്ടോസും വെച്ചിട്ട് ഒരു ഫ്രെയിം അങ്ങനെ രണ്ട് ടീച്ചർമാരുണ്ട്
ആഹ് എത്ര പിള്ളേര്ണ്ട്? അതെ അതെ പതിനാല് പേര്ണ്ട്
പതിനാല് പേര്ണ്ട് പോവാൻ നിക്ക്ണത് പതിനാാലു പേരുണ്ട് വരന്പ്പൊ രണ്ട് മൂന്നാള് ചേർന്നിണ്ട് ഇഞ്പ്പെത്ര ആള്ണ്ട് അറീല്ല
അതേല്ലേ? ആഹ് ഉം എന്തായി ചായ കുടിയൊക്കെ കഴിഞ്ഞെന്നിട്ട്?
ഓഹ് ചായ കുടി കഴിഞ്ഞു ഇന്ന് പുട്ടും കടലക്കറിയു ആയിരുന്നു. അവിടെന്തേ?
ഞങ്ങൾക്ക്ന്ന് ഇന്ന് പ്പൊ രാവിലെ പുട്ടും കടല ഒൽത്തിയത്
ഒലത്തിയത് ന്ന് വച്ചാ
കടല കറി ആക്കി വെച്ചില്ല കടല നമ്മള് കു ആഹ് അതന്നെ ഉപ്പും മുളകുട്ട് ങ്ങനെ ഉ ഉപ്പേരി വെക്കാൻ പോലെ തോരനാക്കി വെക്കൂലേ മല്ലിപ്പൊടി ഇടൂല വെറുത ഉള്ളിയും മുളകും ചാലിച്ച് മൊ മൊളക് ‌പൊടി മാത്രം
ആഹ്
മഞ്ഞപ്പൊടിയിട്ട് വേവിച്ചിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയിട്ട് വേവിച്ചിട്ട് വെന്ത് കഴിയുമ്പോ വെള്ള ത്തിന്ന് കോരി നമ്മളിങ്ങനെ തോരനാക്കി ഒൽത്ത്ണത്. അത് വടെ ഹസ്ബന്റിന് വല്ല്യ കാര്യാ.
ആഹ് ങ്ങളങ്ങനെ വെയ്ക്കല്ലേ ഞങ്ങള് കറിയില്ലാണ്ട് വെക്കയാണെ ഇത്തിരി കൂട്ടുപോലെ മല്ലി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെ ക്കല്ലൊ വേവ
ആഹ് ഉവ്വ അത് കറി വെക്കുമ്പാ അത് നല്ല ടേസ്റ്റ് അല്ലേ എനിക്കിഷ്ടം അങ്ങനെയാ
ആഹ് ആഹ് പിന്നെന്നു വെച്ചാ കടലക്കറി വെച് ച്ചാ കടല മാത്രം എല്ലാവരും എടുത്തുട്ട് തിന്നും കറി അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് കറി ആയിട്ട് വെക്കൂല.
ആഹ് ആഹ് ആഹ് നിങ്ങളെന്താ ചെയ്യ്ണ പ്പോ?
കടല കറി ആവാണ്ട് അധികം കറി ആക്കാണ്ട് വെക്കും.
ആഹ് ആഹ് അപ്പൊ കടല അങ്ങട് തീർന്നോളും ആഹ് മറ്റെത് അല്ലിന്നെപ്പഴും കടലക്കെ ആകുമ്പൊ എപ്പഴും തിന്നാനും പറ്റൂല
ആഹ് അതാണ് പിന്നെ മക്കള് കടല മാത്രം പെറുക്കി തിന്നും പുട്ട് തിന്നൂല്ല.
ആഹ് കടല മാത്രം തിന്നും. ആഹ് പിന്നെ അതൊക്കെ തിന്നാൻ നല്ലതാണല്ലോ.
ആഹ് തിന്നാൻ നല്ലതാണ് പിന്ന ബാക്കിയാവല്ലൊ വിചാരിച്ച് റ്റ് ആഹ് ചെറുപയറ് ഇഷ്ടാ ചെറുപയറ് പുഴുങ്ങി കൊടുത്താ നല്ലോണം കഴിക്കും. ചെറുപയറും കഞ്ഞിയും ആഹ് നെല്ലുത്തരി കഞ്ഞിയും വെച്ചു കൊടുത്താല്
ആഹ് ആഹ് ആഹ് അതെടക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാനും നല്ലതാ പിന്നെ അത് തന്നെല്ല അതിനകത്ത് ശർക്കര നഴ്സറിയിൽ അങ്ങനെയെ ങ്ങാണ്ടല്ലോ കൊടുക്കണേ.
ആഹ് അങ്ങനെയും ഉണ്ടാക്കൽ ണ്ട്. ശർക്കരച്ചോറ് പോലെ ആക്കിട്ട് ഉണ്ടാക്കി കൊടുക്കും നെയ്യൊക്കെ ഒഴിച്ചിട്ട് തേങ്ങ ചെരവിട്ടിട്ട്
ആഹ് ആഹ് ശർക്കര ചോറ് ഉണ്ടാക്കലല്ലേ ആഹ് മക്കള് തിന്നോളോ?
ഓഹ് മക്കള് തിന്നോളും മോന് നല്ല ഇഷ്ടാ
അതെല്ലേ ആഹ് സാദാ ചോറ് അല്ലാണ്ട് പുള്ളേർക്ക് എറങ്ങേല
സാദാ ചോറ് ചിക്കന്ണ്ടെങ്കിലെ റങ്ങും
ആഹ് ചിക്കൻ വേണം പിന്നെ
ചിക്കൻ അല്ലെങ്കിൽ കഷ്ണം മീന് എന്തെങ്കിലും ഒരു എരുള്ള ടൈപ്പ് വേണം. ഉം എപ്പഴും ചോറെടുക്കുമ്പഴും ചോയ്ക്കും ചിക്ക ണ്ടോ ന്നുള്ള രീതിൽ ചോയ്ക്കും ചിക്കാ ചിക്കാന്ന് ചോയ്ക്കും
ആഹ് ആഹ് ആഹ്
അന്നപ്പോ എന്തേലും ഇനി പ്പൊ വഴുതന പൊരിച്ചൊടുത്താലും ഓനത് ചിക്കനാ
ആഹ് ആഹ് ആഹ് വൊ ആഹ് വഴുതന നിങ്ങള് അങ്ങനെ എപ്പഴും ഫ്രൈ ആക്ക്ണ കൂട്ടത്തിലാണോ?
വഴുതന പൊരിക്കും നമ്മള് സാധാ മീനിലേക്കുള്ള കൂട്ടൊക്കെ ഇട്ടിട്ട് പൊരിക്കും കുറച്ച കോൺഫ്ലവർ കൂടി ഇട്ടിട്ട് പൊരിക്കും
കോൺ ആ കോൺഫ്ലോർ വഴുതനയിൽ ഇടുവാ
ആഹ് അതെ കോൺഫ്ലവറ് ഇടും അല്ലെങ്കിൽ പത്തിരിപ്പൊടി ഇടും അങ്ങനെ എന്തെങ്കിലുവൊക്കെ ഇട്ടിട്ട് പൊരിക്കുമ്പോ ആ ഒരു പൊന്തി വരുവല്ലോ
പൊന്തി വരും ആഹ് ആഹ് ആഹ് എന്നിട്ട് ചോറിനെടുക്കുവല്ലേ
ആഹ് അത് ചോറിനൂട്ടും അല്ലെങ്കി വെണ്ടക്ക ഇതുപോലെ പൊരിക്കും എന്തെങ്കിലും ഒരു പൊരിക്കല് വേണം അല്ലെങ്കില് ഉരുളക്കിഴങ്ങ് വേണം ഇന്നിപ്പോ പൊരിക്കലൊന്നും കഴിഞ്ഞീല്ല കറി ഉപ്പേരിയായിട്ടേള്ളൂ
ആഹ് ആഹ് ആഹ് ഉച്ചക്കത്തേക്കന്നാ പ്പറെഡി ആക്കണേ
ഉച്ചത്തേക്ക് ചക്കക്കുരു വെള്ളകരിം കറീം വെച്ചു പയറുപ്പേരിയും വെച്ചു
ആഹ്
അവിടെ എന്തണ്ടാക്കി
ഞാനീ പറഞ്ഞോട്ട് അരി അടുപ്പത്തിട അടുപ്പത്തിട്ടിട്ടുണ്ട് അരി ഇട്ടിട്ടുണ്ട് കറിക്കൊന്നുംന്ന് ആയിട്ടില്ല കരി കുമ്പളങ്ങ മോര്കാച്ചാ ഓർത്തോണ്ടിരിക്കാണ് കുമ്പളങ്ങവെച്ച് കഴിഞ്ഞ പിന്നെ ഇന്ന് ഇപ്പ ഇന്ന് മതിയില്ല നാളെ ഇപ്പ
നാളത്തേക്ക് അല്ലാ ഇന്ന് പെരുന്നാളായിട്ട് ഇണ്ടാക്കണ്ടേ
നാളെ ഇണ്ടാക്ക അത് നാളെ പള്ളീന്നത് കിട്ടുല
ആഹ് ആഹ് നാളെ പള്ളിന്ന് ബീഫാ കിട്ട
ആഹ് ബീഫാണ് ചിക്കൻ അല്ലേ ഇതിന് ബീഫും പിന്നെ മട്ടനിണ്ടെങ്കി ചെലര് മട്ടനും കൊടുക്കും
ആഹ് മട്ടനൊക്കെ കഴിക്കൂല്ലേ
മട്ടനൊക്കെവിടെ കൂട്ടും നിങ്ങള് കൂട്ടൂലേ
ഇല്ല ഞാൻ കൂട്ടൂല
ആണോ മട്ടൻ ബീഫിനേക്കായൊക്കെ ഏറ്റവും നല്ലത് മട്ടൻ മാത്രല്ലേ
ആഹ് അതാണ് നല്ലതാണ് ഇമ്മള് പ്രസവിച്ചു കഴിഞ്ഞാലൊക്കെ കഴിക്കല്ലോ എനിക്ക് പിന്നെ ഇവിടെ അമ്മയ് ക്കൊന്നും വല്യ താല്പര്യല്ല അമ്മ കഴിക്കൂല്ല തൊടൂല്ല അതുകൊണ്ട് എനിക്കും അങ്ങനെ ഒരു ഇതില്ല ഇമ്പള് ആദ്യേ കയ് ചിട്ടും അങ്ങനൊക്കൊരു ശീലംണ്ടെങ്കി കൊഴപ്പല്ല ഇത് തീരെ കാണുന്നുല്ല്യ പിന്നെ ഒരു അറപ്പ് പോലെയാണമ്മക്ക്
പിന്നെ ചെലർക്ക് പിടിക്കൂല ചെലർക്ക് അതിന്റെ ഒരു ചെലതിനൊരു ചൂര് ചൊവ വരും ആഹ് അതെല്ലാ ത്തിനുല്ല അത് വല്ല്യ വല്ല്യ വല്ല്യ ആടിനുള്ളൂ
ആഹ് ചെറിയ ഇതിനൊന്നുല്ല്യല്ലേ
ചെറുതിനൊന്നും ഉണ്ടാവൂല അത് വയ്ക്കുമ്പോ അത് ടേസ് റ്റുവാണ് പിന്നെ അതന്നേല്ല അത് കഴിച്ച മക്കക്ക് എങ്ങ് മക്കക്ക് എങ്ങനെ കൊടുത്താലും നല്ലതാ അത്
ആഹ്
ഉം ബീഫിനേക്കാ ഏറ്റവും നല്ലത് മട്ടൻ തന്നെയാ എന്താന്ന് വച്ചാ ബീഫ് കഴിച്ച ഭയങ്കര കൊളസ്ട്രോള് കേറിപ്പിടിക്കും
ആഹ് അത്ണ്ട് ഇന്നലെ ഇവടെ ബീഫാരുന്നു
അതേല്ലേ ആഹ് ഇവിടെയും ബീഫ് ആഹ് ബീഫ് മേടിച്ചെച്ച എന്താ കൊഴപ്പന്നെച്ചാ അങ്ങനണ്ട് പെട്ടെന്ന് ഹസ്ബന്റ് വെറുതെയാണെലും എടുത്തിങ്ങനെ വെറുതെ കഴിക്കുവേ
അതെല്ലാരും അങ്ങനതന്നെയാ വരട്ടിവെച്ചാ അങ്ങനെ എടുത്ത് തി തിന്നും ചായക്ക് കൂട്ടാ ചോറിനൂട്ടാ എങ്ങനെങ്കിലുക്ക അത് തീരും
ബീ തീരും പക്ഷെ അത് അങ്ങനെ കഴിച്ചാ കൊള്ളൂല കഴിക്കണ്ടാന്ന് പറയാൻ പറ്റോ എന്ത് ചെയ്യും
ഒന്നാമത് ഈ അറ്റ് ഇതല്ലേ ക്ലേ കേക്കണ് ബ്ലോക്ക് ഇന്റെ ഈ കൊഴഞ്ഞ് വീഴല് എല്ലാം അതന്നെയല്ലെ കേക്ക്ണ്പ്പ ആഹ് ഇപ്പത്തെ ചെറുപ്പക്കാര് പുള്ളോർക്ക് എന്തോര കേക്കണെ
ഹ്മ്മ്, എല്ലാർക്കും ഇപ്പ അസുഖം തന്നെ ചെറിയ മക്കൾക്ക് വരെ അസുഖാ
അതന്നെ ചെറിയ മക്കട കാര്യം ഓർക്കുമ്പോ ഔ നമുക്ക് പിള്ളേർക്ക് എന്തെലോന്നറിമ്പേ നമുക്ക് ഭയങ്കര ട്ടെൻഷനാ
അതെ.
ആഹ്.
പിന്നെ അവിടെ എന്തേ ചേച്ചിയെ കുമ്പളങ്ങേന്റെ കറി
കുമ്പളങ്ങതേ മോര് കാച്ചണം പിന്നെ ഞാൻ ഇതേ ഈ രണ്ടുമൂന്ന് വെണ്ടക്ക ഇരിപ്പുണ്ട് വെണ്ടക്കന്നാ തോരനാക്കാന്നോ ർത്തു പിന്നെ വെറൊന്നിനും പൊരിക്കാനൊന്നുല്ല ഇനിപ്പ മു ട്ട ഇര്പ്പുണ്ട്
ആഹ്, മു മുട്ട ചിക്കി പൊരിച്ചതാക്കെ അല്ലെ പൊരിക്കേ
സാധാരണ ചെ പൊരിക്കൊള്ളൂ ചിക്കി പൊരിക്കുന്നത് ഒന്നുല്ലെങ്കി ചിക്കി പൊരിക്കും
ആഹ്.
സവാളിമ് തക്കാളിയൊക്കെ ഇട്ട് വാട്ടിട്ട്
ആഹ് ഞാന് മുട്ട പൊ ട്ടിച്ചിട്ട് ഉള്ളി വാട്ടിട്ട് അങ്ങനെ ഇണ്ടാക്കും അതിക്കിഷ്ട്ടാ, അതൊര് എരു ഉണ്ടാവല്ലോ
അതിന് എരു ഇണ്ടാവും. അതൊന്നലി നമ്മള് കൊല്ലം മൊളക് ഇടാ അല്ലെങ്കി സാധാ മൊളക്പൊടി കുരുമുളക് അതൊക്കെ ഇട്ട് കുരുമൊളകിന്റെ പൊടി വേണല്ലാ
ആഹ് കുരുമൊളക് വേണം എന്നാലേ രസണ്ടാവൊള്ളു
ആഹ് നല്ല ടേസ്റ്റ് ഇണ്ടാവൊള്ളൂ അയ്ന് വേറൊരു ട്ടേസ്റ്റാണള്ളാ
ആഹ്.
കുരുമൊളകിന്റെ പൊടി മൊട്ടേല് അലിലും വേണം അല്ലെങ്കി ഒരു മെന ഉണ്ടാവൂല മൊട്ടക്ക് ഒരു സൈസ് കുത്തല്ലേ
ആഹ് അതെ അതെ.
കുണുക്ക് ചൊവ്വായിതു കൊണ്ട് ആഹ് പിന്നെ വേറെന്നാ കേക്കൊക്കെ ഇണ്ടാക്കോ?
കേക്കൊന്നും ഇണ്ടാക്കില്ല, കേക്ക് ഇനി ഇണ്ടാക്കി പഠിക്കണം
ആഹ് അതൊന്നും ഇണ്ടാക്കാൻ പഠിച്ചിട്ടില്ല
ഇല്ല ഇല്ല കേക്കൊന്നും അറീല ഓരോ വീഡിയോസ് കാണുമ്പോ വിചാരിക്കും ഇപ്പ ഇണ്ടാക്കുന്നേ പിന്നെ അത് വിട്ടു, ഈ ഓറിയോ ബിസ്ക്കറ്റിന്റെ കേക്കൊക്കെ ഇണ്ടാക്കല്ലോ ചെലോര്
ആഹ് ഉവ്വ ഉവ്വ അതെള്
ആഹ് അത് ഇണ്ടാക്കണങ്കിൽ സാധനങ്ങളൊക്കെ ഇണ്ട് പക്ഷെ ഒര് മടിയാ
ഹ്മ്മ്, അപ്പൊ സാധനങ്ങളൊക്കെ ഇണ്ടെങ്കി അപ്പം ഇണ്ടാക്കി കൂടെ
ഓഹ് ഇണ്ടാക്കണം അതാ പറ്ഞ്ഞേ ആ സമയാവുമ്പഴ്ത്തേക്ക് എന്തെങ്കിലൊക്കെ ഇണ്ടാവും ആരെങ്കിലും എന്തേ വാങ്ങി കൊണ്ടോരേ അങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടാവുമ്പോ അതവിടെ വെക്കും
പിന്നെ നമ്മളോർക്കാ പിന്നാട്ട് പിന്നാട്ട് നിന്നൊട്ക്കും ഒന്നാമത് പണിത് ഇട്ക്കാനും പാട്
അങ്ങനെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ്പ്പ കൊറെയായി
ആഹ് അല്ല മക്കള് കഴിച്ചോളുംട്ടോ മക്കൾക്കതൊക്കെ വല്യ കാര്യായ്രിക്കു മധുരായോണ്ടേ
ആഹ് മധുരം ആയ ഇഷ്ടാ മോന് നല്ല മോന് വല്യ ഇഷ്ടാ മധുരം
അതെല്ലേ
എരുവും ഇഷ്ടാട്ടോ ഇന്നാലും കൂടുതല് മധുരാ ഇഷ്ടം
മധുരം ആഹ് പിള്ളാർക്ക് വല്യ കാര്യണല്ലെ മധുരം
ലെ കൃമി വര്യാൻ ഭയങ്കര പ്രശ്നാ
ആഹ് രണ്ടു പേർക്കും എരു ഇഷ്ടാണോ
കൃമി വെരാ, ആഹ് മധുരവും എരു ഇഷ്ടാ
ആഹ് ക്രിമിയുവ എരിവ് കൂടുതൽ കഴിക്കുമ്പോ ക്രിമി വരുവോ
ഓഹ് എരുവല്ല മധുരം
മധുരം കഴിക്
ആഹ് മധുരം മുഠായി ഒക്കെ നല്ലോണം കഴിക്കും
ആഹ് നിങ്ങൾ വെരേടെ ഗുളിക കൊടുക് ക്കൂലേ ആറ് മാസം കൂടി
ആഹ് വെരേടെ ഞങ്ങളത് ഇപ്പന്നാള് ഡോക്ടറെ കാണിച്ചു കൊടുത്തതാ അപ്പൊ കൊറേ അങ്ങ് പോന്നു അപ്പൊ പറഞ്ഞു ചോക്ലേറ്റ് റ്റ് കള് മധുരം ഒന്നും അങ്ങനെ കൊടുക്കരുത് ന്ന് പറയും പക്ഷെ കാണുമ്പോ നമ്മള് കൊടുത്ത് പോവും ഓര് തിന്നും ചെയ്യും
പുള്ളേര് തിന്നും അല്ലേ ആഹ് അത അങ്ങനെയുണ്ട്
പറഞ്ഞിട്ട് കാര്യല്ല മക്കളെ പ്രായം അതാണ്
ആഹ് പിള്ളേരി ഇപ്പ അങ്ങനെയാണ് മധുരം കഴിക്കണ്ട പ്രായല്ലേ ഇനി കുറച്ചേയ്യുമ്പം ഇതൊന്നും കഴിക്കാൻ പാട് ഇല്ലാത്ത അവസ്ഥയും ഇപ്പൊ കഴിക്കണത് കഴിക്കട്ടെ ആഹ് ഓക്കെ എന്നാ
ആഹ് ശരി